ഹലോ ആഹ് കേൾക്ക്ന്ന്ണ്ട് ഇപ്പ കേക്ക്ന്ന്ണ്ട്
ആഹ് ന്നാ പറെയ് മോളേ
എല്ലാർക്കും എന്താ വിശേഷം
അവ്ട്ത്തെ പോലെ ഇവ്ടേയും
ഇവ്ടേയും ഓക്കെ പിന്നെ എന്ത വൈന്നാരം ചായൊക്കെ കുട്ച്ചോ?
ചായെ എല്ലം കുട്ച്ച്താ ഇപ്പ ജോലി കയ്ഞ്ഞ് ന്ന് ഇപ്പ ചായുടിക്ക്ണേ ള്ളൂ ഞ്ഞ് ചോറൊക്കെനി എപ്പെഴാ കഴിക്ക്യാവോ
അറീലലേ എന്താ ഫുഡ്ഡ് ഫേവെറേയ്റ്റ് ഫുഡ്ഡേതാ
ഫേവറേയ്റ്റ് എനിക്കിഷ്ട്ടപ്പെട്ടെത് സാധാ ചോറും കറിം
സാ ധാ ചോറും കറിയൊ അയ്ശെരി ഹോട്ടൽലൊക്കെ പോയി കഴിക്കാറ്ണ്ടോ? ഇപ്പത്തെ മോഡൽ കൊറെ ഫുടുകൾ
ഏയ് അങ്ങനത്തെ പരിപാടിയേ ഇല്ല
ഇല്ലലാ അഹ്ശരി മക്കള് മക്കള് പറയൂലേ പിന്നെപൊറത്തി ത്തെ ഭഷണത്തിനോടുള്ള ആഗ്രഹണ്ടോ
അവന് ഇഷ്ടം എന്താ വെച്ചാല് നെയ്ച്ചോറും ചിക്കൻ കറിം
ഉം അഹ് ശരി മന്തിം തൽഫാമു മന്തി ഒന്നും പറ്റൂലേക്കൂല്ലേ
ആ അതൊന്നുംഞങ്ങൾക്ക് ഇഷ്ടല്ല ഞങ്ങൾ ഇതുവരെ ജീവിതത്തില് കഴിച്ചിട്ടേല്ല്യ
നെ ഔ
ഉം എന്തൊക്കൊ കൊണ്ടല്ലോ കൊറെ
അങ്ങനെ അ എർച്ചി എ കൊറെേ ഉണ്ടല്ലോ കൊറെേ വെറൈറ്റി വെറൈറ്റി റ്റിഫുഡുകളാണല്ലോ
അപെര്കള് മാത്ര ള്ളു കേട്ടിട്ടുള്ളൂ കാരണം കഴിച്ചിട്ടില്ല,
അത് ശരി അങ്ങനെ താല്പര്യം പറയലുണ്ടാവുലല്ലേമക്കക്ക് അങ്ങനത്തെ
ഇല്ല്യല്ല താല്പര്യം പറയില്ല ങ്ങനെ ഇഷ്ടല്ല എന്താ അറിയില്ല നമ്മടെ വീട്ടില് ഉണ്ടാക്കുന്ന ഭക്ഷണത്തോടാണ് ഇഷ്ടം
വീട്ടിലുണ്ടാക്കാണെങ്കിലും പച്ചക്കറിയും ചോറും ആണോ തിന്നാല്ലേ മീൻ എറച്ചി അതൊക്കെ പറ്റോ?
ആഹ് എല്ല മ്മള്ണ്ടാക്കിയെ മാത്രേ കഴിക്കുള്ളൂ പൊറത്തത് ടേസ്റ്റ് പിടിക്കുന്നില്ല
അത് ശ നന്നായിട്ടുണ്ട് മക്ക ക്ക്ഇപ്പ നമ്മള് ഇണ്ടാക്കിയത് പറ്റ പറ്റാത്ത കൊഴപ്പാണ് ഇപ്പ എല്ലാം എന്നും പുറത്തത്തെ ഫുഡ് കഴിക്കാള്ള ആഗ്രഹാണ് അതും നല്ലതന്നെ
അങ്ങനെണ്ടോ ആ അത് ഓരോ കുട്ടികളും ഓരോ വിധത്തിലല്ലേ എല്ലാവരും
ഒരേമാതിരി ആവൂല അല്ലോ പറയാ അങ്ങനെ ആവുമ്പോളും നല്ലതാണ് നമ്മള് ഉണ്ടാക്കിയത് പറ്റാന്ന് റഞ്ഞാലേ പൊറത്ത് തേ തിന് വല്ല്യാ ആഗ്രഹല്ല്യാന്നറഞ്ഞാല് നല്ലതല്ലല്ലോ നമ്മളിപ്പോ എപ്പളെ തിന്ന് ണ പോലെല്ല ന്ന അത്രേനമ്മള്‌ ഇണ്ടാ ക്ക്ണ ഇത് എത്രയാലും പൊറ ത്തുന്നുള്ള തിന് ഉണ്ടാവുല
ഉം
ഉം പിന്നെന്താ എന്നന്താ രാത്രിക്കൊക്കെന്താ ഉച്ചക്കത്തെ ഫുഡ്ന്നെ ഉണ്ടോ
രാവിലെ ഉണ്ടാക്കി വെച്ചതുണ്ട്
അ ത്ശരി വർക്കിന് പോവ്ണ്ട്
ആഹ് ആ പോകുന്നുണ്ട്
ആ എന്തേനി വർക്ക് ഓർമ്മല്ല്യ പറഞ്ഞത്
അദ്ധ്യാപികന്ന് പറഞ്ഞിില്ലല്ലോ
ആഹ് ക് ഓർമേല്ല്യ
എങ്ങനെ ഓർമ്മ വരും ഈ ലോകത്തെ എന്തെല്ലാം ജോലികള്ണ്ട്
ജോലികള്ണ്ട് അത് ശരിയാ പിന്നെ പിന്നെ അപ്പൊ ആന്ന് രാവിലെ പോയിട്ട് ഇപ്പ വ വൈകുന്നേരം വരെണ്ടാവുള്ളു ല്ലേ ഉം
ആഹ് എവിടെ കുട്ടികളെച്ചയൊക്കും കേൾക്കില്ലല്ലോ
ഇല്ല ഒരൊക്കെ ഓലെആ റൂമിലണ് എഴുതലും വായിക്കലും ഒക്കെ ആയിട്ട് ആ റൂമിലാ ഞാനിങ്ങനെ എന്റെ റൂമില
ഉം മഴയൊന്നും ഇവിടെ ഇല്ല നേരത്തൊക്കെ നല്ല മഴയേര്ന്ന്
ആ ഇപ്പം ഒന്നാണ് നിന്നത് മ ആ ഒരു കുറച്ചു മുമ്പ് നല്ലൊരു മഴ ആയിരുന്നു. ഇപ്പം കുറച്ച് രണ്ട് ഓഫ് ആയിട്ടുണ്ട് ഇനി എപ്പള തുടങ്ങന്നാവം പകല് ഹ്ഏത് സ് സ്കൂള് വി് വിട്ടരുന്ന സമയത്തും പോണ സമയത്തും ഒക്കെണ്ടാവുമ്പോള ബുദ്ധിമുട്ട് അല്ല ഞാൻ പിന്നെ കുഴപ്പല്ല. യാ പിന്നെന്താ
ആഹ
രാവിലെ എല്ല ഫുഡും കാര്യങ്ങളക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവലായിരിക്കലേ ആ് സ്കൂളുണ്ട് പക്ഷേ എന്റെ മോക്ക് പറ്റൂല അവിടെ ചോറ് നല്ല വേവുന്ന് പറഞ്ഞട്ട് അങ്ങനെ എല്ലാവർക്കും കൂടി ഉണ്ടാക്കണതല്ലേ അ
ഉം ഉം
അപ്പൊ കൊറച്ച് വേവ്റുംന്നാറ്ഞാണ്ട് ഇവിടുന്ന് കൊണ്ടവല
ആഹ് ഇന്ന് അവിടൊ പായസം പേലെയിരുന്നു ചോറ് ഞാൻ പറഞ് കൊറച്ച് അറക്കറിട്ട വച്ചിണ്ടെങ്കില്
ആ വയസ്സായി അത് ഓലെ പറഞ്ഞിട്ട് കാര്യില്ല കൊറെേ എല്ലാവർക്കും കുറേ കുട്ടികളൊക്കെ നമ്മൾ ഇപ്പ നമ്മള് വീട്ടത്തെപ്പ നാലോ അഞ്ചോ ആൾക്കാർക്ക് ഉണ്ടാക്കണ പോലെല്ലല്ലോ.
ഉം
ഉ അപ്പൊ അങ്ങനെല്ല അങ്ങനെ വേവ് വേവില്ലാതെ ഊറ്റ് കുറ്റിയാലും ആ ഒരു ഈ കുടുക്കിൽ കിടന്നിട്ടൊന്ന് വേവും ചെയ്യൂല്ലോ നമ്മളോടായാലുംപ്പ അങ്ങനെ തന്നെയ അല്ലേ. ചെലർക്ക് ല്ലാർക്കും വരുല
ഉം
ഊറ്റാന്ന് കുറച്ച് നേരംങ്ങോട്ടും ഇങ്ങോട്ടും നിക്കുന്നു ഉണ്ടാവും. ഒരു മറ മറവികാര്യങ്ങളും മനുഷ്യന്മാരല്ലേ.
ഉ ആ മക്കള് പറയൂ ഇത് വന്തിട്ടില്ലന്നറി
ആഹ വേവാഞാലും കൊഴപ്പാണ് വെന്താലും കുഴപ്പാണ്.
അതെ മക്കൾക്ക് പിന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാ മതിയല്ലോ ഉ
പിന്നെന്താ
മു മൊ മോന് എത്രീ മോന്പ എത്രീലെര്ന്നു? ആഹ് ഇണ്ട് ഞാനും ഓൺലൈൻ ടീച്ചറന്നേണ് ഓൺലൈൻ ടീച്ചറായിട്ടന്നെ വർ ർക്കഴ്ണില്ല പൊർത്തോയിട്ട് ചെയ്യലില്ല ആഹ്
ആഹ്
പൊർത്തോയിട്ട് ചെയ്യാറില്ല
ഉം അല്ല ഇത്. ഏഹ് ട്ടീ ട്ടീ സി പഠിച്ചിട്ടില്ലല്ലൊ?
ഇല്ല ട്ടീ ട്ടീസി ഇട്ത്തീല്ല ഇങ്ങന ഒര് കോഴ്സ് ഇങ്ങന ഓൺലൈനായിട്ട് കോയ്സ് പഠ്ച്ച്ട്ട് അങ്ങനെ. ആഹ് അത് മാത്രെ എട്ത്തിട്ടൊള്ളു ട്ടീ ട്ടീ സിക്കെ വേണെ പഠിക്ക ആദ്യൊക്കെ ഏഹ് കല്യാണത്തിന് മുമ്പ് പറഞ്ഞീര്ന്നു ഇങ്ങന വിടാ ജോലിക്ക് പോവാന്നൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞീ ശേഷം വല്യ താല്പര്യംല്ല മൂപ്പർക്ക്. പിന്നെ കുട്ടീളായി ആഹ് ഒരു ഓഹ് ഇത മാറി നമ്മളെ താല്പര്യം കൊർഞ്ഞു കുട്ടീളെ മക്കളു ഓലെ ബയ്ത്തെല്ല നടന്ന് നമ്മളോട്ള്ള പ്പരു അതും പോയി പിന്നെ ഇങ്ങനെ ഇപ്പ എല്ലാരും ഒന്ന് ഫ്രീയ ആഹ് മക്കളൊക്ക ഒന്ന് വൽതായപ്പൊ ഫ്രീ ആയപ്പൊ ഒന്നൂടി ഇങ്ങന പൂതിയകോഴസ് പഠ്ച്ചത്. അതിന്റെ ശേഷം പിന്നപ്പൊ ഓൺലൈൻായിറ്റ് ടീച്ചർ ആയിട്ട് വർക്കയ്യ്ണെ
ജോലി വേണണംന്ന് തോന്ന്ണ്ടാവുലെ ഇപ്പൊ?
ജോലിക്ക് പൊയ്ക്കൊണ്ടിരി ക്ക്ണആൾക്കാര് വിയാരിക്കും ഒരൂസ്സം റസ്സ്റ്റ് ഇണ്ടായങ്കി മതിയാര്ന്ന്
മക്കക്ക് നമ്മട കയ്യിന്ന് ന്ത് ഓര് ചോയിക്കുമ്പം നമുക്കത് വാങ്ങി കൊട്ക്കാനും എല്ലതും ഓരോട് ഇങ്ങന ചോയിക്കുമ്പളെ ഉം ടീച്ചർമാരൊക്കന്നെ ആണ്ലെ വീട് കാ നോക്കണം അല്ല ഇവിട്ന്ന് ടീച്ചർമാര്ന്നല്ല എല്ല രും ജോലിക്ക് പോണ സ്ത്രീകൾക്കൊക്ക അവർക്ക് വീടും നോക്കണം മക്കളെ നോക്കണം പൊറ്ത്ത്ത ആഹ് ഒര് വർക്കും ചെയ്യണം ഒരു സമതാ നം ഉണ്ടാവൂല പ്പം പെരണ്ടാ പറഞ്ഞിട്ട് കാര്യല്ല പഷെ പിന്ന പറിയാ ഒരു ഇപ്പ അത് വിജാരിക്കും നമ്മള് പൊറ്ത്ത് പോയി എന്തെങ്കിലും വർക്ക് ചെ താല് ഞമ്മക് ക്കെ ഉം
പ്പ ജനസംഖ്യ എട്ക്കലൊക്ക ആര പ്പം ജനസംഖ്യ കണക്കെട്പ്പെ ഹലോ
ആഹ് ആഹ് ഇപ്പ കേക്ക്ണ്ട് നിങ്ങളവിടെക്ക് ക്കൊ വരാ വരാൻ തൊടങ്ങ്യൊ ഹലോ ഹലോ
നെറ്റ് റ്റ് ഓഫായ താ
ആഹ്
ഇപ്പ ക്ളിയറാണൊ
അവിടയ്ക്ക് ക്കെ വരാൻ തൊടങ്ങും നമ്മളെ വീട്ട്ത്തെ കാര്യങ്ങള് സ്വന്തമായിട്ട് ഞമ്മക്ക് ചെയ്യാട്ടൊ
ആഹ്
അഹ് ചെയ്തോ
എങ്ങനാ
നമ്മളെ വീട്ട്ത്തെ കാര്യം ഞമ്മക്ക് സ്വന്തമായി ചെയ്ത് വെക്കാ. അവരോട് പറയാതെന്നെ
ആഹ്
ഹലോ
ക്ക് ക്ലിയറായ്ല എന്ത എങ്ങന ചെയ്ത് വെക്കാന്ന പറ്ഞ്ഞെ
ആഹ് അപ്പത് അവര് ചോദിക്കാൻ വര്നെ മുമ്പെ തന്നെ ത്പ്പം നമ്മക്ക് ജോലീം കാര്യക്കെ ചെല വീ ട്ട്‌ല് ആൾക്കാരൊന്നുംണ്ടാവൂല ല്ലേ ചെലേ വീട്ടില്
ആഹ് ആഹ്
അപ്പം അങ്ങൻത്തോർക്ക് സ്വന്തം കാര്യങ്ങൾ സ്വം രേ അയ്ല് രേഖപ്പെടുത്താം മ്മളതിലന്നെ രേഖപ്പെടുത്താം
ആ അഹ്ശരി അഹ്ശരി ആ ശെരി നമ്മളെ വീട്കാരെ നമ്മളെന്നെ എഴ്തി കൊടുക്കാ പ്പന് വാ ഹസ്ബന്ഡിനോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവലെ അയ്നെ കുറിച്ചറിണോല് ഇങ്ങനെ വ് വീട്ട്ക്ക് വര്ന് ണ്ടേരിക്കൂലേ അപ്പം
ആഹ് അപ്പം വീട്ടിലേക്ക് വരുമ്പം മ്മക്ക് പറഞ്ഞൊടുക്കാൻ സമയൊന്നുല്ലെങ്കില് ഇങ്ങനെ ചെയ്ത്ട്ട്ണ്ട് ന്നറ്ഞ്ഞ്ട്ട് ര് നമ്പറൊടുത്താ മതി അപ്പോ ഓര്ക്ക് സുഖാണ് ങ്ങക്കും സുഖാണ്
ആഹ് വരുന്ന ആൾക്കാർക്കും സുഖാണ് നമ്മക്കും സുഖാണ് ശരിയാണ്
ആഹ് അ ആഹ് അപ്പം അങ്ങനെ സംഭവണ്ട്
അ നമ്മള് ചെയ്തക്കല് ആദ്യം തന്നെ നമ്മളാണ് ചെയ്തക്ക അഹ അയ്ന് ഞമ്മളങ്ങനെ ചെയ്തക്കാ സൈറ്റില് കേറലാ
അത് നിങ്ങടെ വാർഡ് മെമ്പറോട് ചോദിക്കണം ഓരു പറഞ്ഞ് തരും അപ്പൊ അതിനൊരു ഇതൊക്കെ ഉണ്ട് ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്
ആഹ് അത് ശരി
അപ്പോ അതിൽ കേറീട്ട് ആ അതില് ചോദിക്കണ കാര്യങ്ങൾക്ക് ഒക്കെ ചോ പുതിയ ഉത്തരം കൊടുക്കുക
ആഹ് ഇപ്പൊ ഇങ്ങള് ഇങ്ങനെ പോവല് തൊടങ്ങിയോ വീട്ടിലേക്ക് പോവല് തൊടങ്ങിയോ ഓരോ വീട്ടിലേക്കിങ്ങനെ
ഇല്ല നെക്സ്റ്റ് മാസം
നെക്സ്റ്റ് മാസം അത് ശരി അപ്പൊ ആ വർക്കിന്റെ പുറമെ ഈ വർക്കും കൂടിയാല്ലേ
എല്ലാം കൊണ്ടും സന്തോഷമായി
ആഹ് സ്കൂള് പോയാ അവിടെ പോയി ഇരുന്ന പണിയല്ലല്ലോ ഇപ്പോ വീട്ട് അങ്ങനെ എല്ലാ വീ ട്ടില് പോവാ പറഞ്ഞാല് ഒര് എരട്ടിപ്പണി തന്നെയാണ് അങ്കൽവാടി ടീച്ചർമാരുടെ പണിയായിപ്പൊ
ഉം പരീക്ഷ തുടങ്ങാനുമായി
പരീക്ഷ തുടങ്ങാനും ആയി ശരിയാണ് പിന്നെ എന്താ കഴിക്കാന് എപ്പളാ സമയണ്ടാ കഴിക്കാന് എട്ട് ഒമ്പത് മണി ആവണാ
ഇവിടെ എല്ലാരും എപ്പഴാ കഴിക്കുന്നേ ഓരുടെ കൂടെ ഇരുന്ന് കഴിക്കും ഒറ്റയ്ക്ക് കഴിക്കാൻ ഒരു മടിയാ
കഴിക്കും ഇതിൽ മടിയാണ് പിന്നെന്ത് രാവിലക്കേക്കെടാ ഇന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുണ്ടാ അരി എന്തെങ്കിലും ദോശയോ ഓട്ടെടാ എന്താണ് എളുപ്പക്കണി എളുപ്പ കടിയാണോ ഉണ്ടാക്കുക
ഇവിടെ വെള്ളത്തിലിടുന്ന പണിയൊന്നുല്ല ആ ഇഡ്ലി ദോശയൊക്കെ ഉണ്ടാക്കും ഇന്നിപ്പൊ ഉണ്ടാക്കിയത് നൂൽപുട്ട് ആയിരുന്നു ഇന്ന് രാവിലെ നൂൽപുട്ടും പിന്നെ തേങ്ങാപ്പാലും ആഹ്
ഉം
അതല്ലെ നല്ലത് എടങ്ങേറില്ലല്ലോ പിന്നെ തലേന്നത്തെ കുറേ എറച്ചിക്കറി ഉണ്ടെങ്കില് രാവിലത്തേക്ക്
ആഹ് അത് കൂട്ടും ആ ആ അതും ഉണ്ടാക്കണ്ട
ഉം അങ്ങനെല്ലെ പറ്റൂള്ളൂല്ലോ
കൂട്ടണോണ്ട് കൊഴപ്പം ഇല്ലാരിക്കുമല്ലേ
ഏയ് നമ്മള് മീൻകറി ഏ എ റച്ചി കറിയൊക്കെ തലേന്നത്തെ ടേസ്റ്റ് കൂടവല്ലേ ഉള്ളൂ അതിന് നല്ല സ്വാദല്ലെ ഉണ്ടാവാ
കൂ ടൂള്ളൂ ഇവിടെ പറ്റൂല എന്റെ ഹസ്ബൻഡിന് എനിക്കിഷ്ടം അതാണ് കർമൂസ കറി ആയാലും സാമ്പാറായാലൊക്കെ തലേ അ ഇവിടെ പറ്റൂല ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങളൊന്നും ഉപയോഗിക്കല്
ഉം പക്ഷെ നല്ലതല്ല അങ്ങനെ കഴിക്കണ നല്ലതൊന്നുമല്ല പിന്നെ അങ്ങനല്ലേ ചെയ്യാൻ പറ്റൂള്ളൂ ഓരോ ദിവസവും ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ലല്ലോ
അതാ നല്ലത് ആഹ് പിന്നെ അത് വല നമ്മള് ഒഴിവാക്കേണ്ട ഒരു വേദനയാണ് അതാണ് നമ്മൾ എടുത്ത്‌ വക്കണത് ഒഴിവാ ഒഴിവാക്കിണ്ട് വെച്ചിട്ട് ഈ വേ സ്റ്റാണോ അത് വേസ്റ്റ് ബോക്സ് ആണോ ചോദിക്കും ആഹ് ഞാനങ്ങനെ ഓല് കാണാതൊക്കെ എങ്ങനെങ്കിലും ഒഴിവാക്കാനുള്ള വേദന കൊണ്ട് തിന്നാന്നല്ലാതെ അവനിക്ക് പറ്റൂല
ജ ജലദോഷം പിടിച്ചാ
ആഹ് ജൽദോഷം പനിക്കെ ഇണ്ടാര്ന്നു ഇപ്പൊ മാറിയതാ
ആഹ് ഒച്ചക്ക് എന്തോ ഒരു പ്രശ്നം പോലെ
ഓക്കെ ഞാൻ വിളിക്കാന്നാല്ട്ടാ
ആഹ് ആയിക്കോട്ടെ ശെരി
അവ്ടെ കട്ടാക്കാൻ പറ്റോ?